ല്ലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആ സുഖമല്ലെ
നടന്നോ
ആ
മക്കളൊക്കെ പററങ്ങിയാ ഞാനടപ്പും ആ ഉണ്ട് വീട്ട ഞാൻ കിടന്നുണ്ടാവ വി
ആ എല്ലാരും കിടന്ന്
പോവാറില്ലേ പോവാറില്ലേ അവിടെ സൗണ്ട ഒക്ക കേൾക്കണ്ടല്ല ഫലവും
ആ രണ്ടാള് കളിക്കിയ
ആ
ഉമ്മ ഉ താട താടാ ഉമ്മ അ അ
ന ചെയ്യുമ്പോള സ കൊണ്ട് ഇത വന്നു
ആ ആ ആ കാര ആ ഏ
പ്രഷര എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നോ
മലാഴ്ച ഉണ്ടാക്കുന്ന തന്നെയള്ളു
ട് മഴൊക്കെ ഇണ്ടായിന്നോ
ആഹ് ഇന്നൊക്കെ നല്ല മഴ ന്നക്ക ഉ
നല്ല സ്കൂള് പറഞ്ഞാല് എടുത്തു തന്നെയാണ് കൊറച്ചരു പത്ത് മിനിറ്റ് പോവുള്ളതള്ളു പക്ഷെ അവിടെ ഇതുപോലെ മഴ പെയ്തിട്ട് പിന്നെ നല്ല പടുത്തുയർത്തിക്കാണ് മേഗ അപ്പ ആപ്പ ഒരു ഭാഗത്ത് മഴ പെയ്ത് ഇടിഞ്ഞിട്ട് കല്ലെ കല്ല് ഫുൾ കംപ്ലീറ്റ് റോഡിക്കുവാന്ന് കരി കല്ല് മണ വരുന്നു അതെ ബ്ലോക്ക് ആയി എന്നിട്ട് അങ്ങനെ കെഎസ്ഇബി ഒക്കെ വന്ന് കല്ലൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ വണ്ടി അങ്ങനൊക്കെ പോയത് അങ്ങനെ അങ്ങനെ നാട്ടില് മഴ വാരൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ
ഇവിടെ അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല അങ്ങനെ തുടരെയുള്ള മഴ ഇല്ല ചെറുങ്ങനെ ചെറുങ്ങന മേ
ആ പക്ഷെ അങ്ങനത്തെ മഴന്നെ ഉള്ളൂ ഇതെന്താ വെച്ചാല് സ്കൂളിൽ നിക്കുന്നത് ഒരു കുറച്ചൊരു കയറ്റത്തിലാണ് പക്ഷെ ആ ഒരു ഉ താഴെ താഴത്തുള്ള ഭാഗത്തെ കുറെ ബിൽഡിങ്ങൾ ഇങ്ങനെ പണി ഇട്ടനെ അങ്ങാൻ നല്ലോണം ഹൈറ്റിലാണ് മതിൽ നൽക്കണത് അപ്പൊ അത്ര ഇത്രയും ഭാഗം പടുത്തിട്ട് മണ്ണിട്ട ഭാഗ ആയത് കൊണ്ട് മഴ വന്നപ്പോ വെള്ളം പോകഴഞ്ഞിട്ട് ആകണം മറിഞ്ഞ് റോട്ടിലട്ട്ന്നാക ആട്ട് കല്ല കെടുത്ത് മാറ്റി ഇപ്പൊ മണ്ണൊക്കെ പുഴ കിടക്കുന്നുണ്ട് ആ അങ്ങനെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ സുഖം
നല്ല ആ നല്ല വിഷ
പോവറണ്ടാ യാത്ര പോവാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്
ആ ഞാത്തക്ക പോകും
ആ
ആണ്ട്
പിന്നെ എന്താ പേര് ഇപ്പോഴും വല്ല ലേറ്റ് ആയിച്ചണം മക്കള ഇറങ്ങല്
ചെറിയ മക്കളാണ് ഒരാള് ഇപ്പൊ നാല് മാസം ഒരാൾ മൂന്ന് വയസ് കഴിഞ്ഞിട്ടുള്ളു ഞാൻ എങ്ങനെ വാട പോ ഓളോ ഉറങ്ങി എണീറ്റത് ആയ കൊണ്ടേ
എന്തായാലും നോക്കണ പ്രായക്കാരല്ലേ ആ ഹസ്ബൻഡ് അവിടെ നാട്ടിൽന്നെയണോ
അല്ലല്ലോ ഖത്തറല്ല അപ്പഴോടാണ്
ആ
പിന്നെ
പിന്നെ മറ്റേ ഞങ്ങള് മക്കളും തനിച്ചുള്ള
അല്ലല്ല ഞാൻ ഹുസ്ബൻ വീട്ടിലാണ് അവിടെ ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ജേഷ്ഠനും അനിയനൊക്കെണ്ട് ആ
മാ
ഏ
പോവാറില്ലേ
ആ വീട്ടില് ഇന്നലെ വീട്ടിൽ പോയി വന്നതാണ്
പുഴ അങ്ങനെൊക്കെ ഉണ്ടോ തോടും പുഴയൊക്കെ ഉണ്ടോ
ആ വയലുണ്ട് വീടിനടുത്ത് പിന്നെ ചാലരപ്പയിന്റെ അടുത്താണ് ഇന്റെ വീട് ഇവിടെ ഇവിടെ അടുത്തൊന്നും ഇല്ല ഹസ്ബന്റിന്റെ വീട്ടിൽ അടുത്തൊന്നുമല്ല
എന്റെ ഞങ്ങളടെ വീടിന്റെ എവിടെ തോടുണ്ട് തോട് ഇപ്പൊ പ്രാവശ്യം ഇപ്പൊ ഒരു മഴ പെയ്തിട്ട് ഒരു മഴ നിന്ന് പെയ്ത് നേരം വെളുക്കുവോളം രാത്രിക്ക് ആ ഒരൊറ്റ മഴയില് പാടും തോടും റോഡൊക്കെ അങ്ങോട്ട് ഒന്നായിട്ട് കണ്ട വല്ല പുഴയുടെ മാതിരിക്കാ തോന്നുന്നു അമാതിരി
ആ
എട്ടാം ദിവസായപ്പ കുറച്ച് ഇപ്പൊ തന്നെ വെള്ളൊക്കെ വാർന്നു പക്ഷെ കണ്ട ഒരു പുഴ ഇടന്നേ തോന്നുള്ളൂ ആ രൂപത്തിലായിന്ന പിന്നെ ഇതുപോലെ അന ആായിത്തില്ലേ
ഉ ഞങ്ങളവിടെ വയലുണ്ട് ചെറിയ ചോടുണ്ട് പിന്നെ വയലാണ് പിന്നെ കുറച്ചപ്പ ബസ് സ്റ്റോപ്പിന അടുത്തൊക്കെ ആയിട്ട ചാലിയന്നത് ഈ വയൽന്നൊക്കെ കത്തിപ്പെെടുന്ന ച ചാരിയാറിലൊക്കാണ് ഉ
ഞാഴ ചക്കടക്ക് ഉണ്ടാക്കി
രാവിലെ ഇന്ന്പ്പണ
ആ കുട്ടന്നാത്തെ പണികളൊ കഴ്യ കുട്ടികള ആക്കുവോ
ആ ഒ മോളിൽ മൂത്താ ആള നഴ്സറിയില ആാക്കുന്നുണ്ട് അങ്ങനെവാാടില്ലേ പിന്നെ ചെറയാളെ എഴുന്നേക്കുമ്പോ തന്നെ ഒരു ഇതൊക്കെ കഴിയും എഴുന്നേറ്റ് കിടക്കും പിന്നെ മൂത്തച്ചിണ്ട് വലിയ മുൂത്തച്ച്ചിണ്ടായണ്ട് പിന്നെ കുറച്ച് മൂത്തച്ചു ഇങ്ങനെ ഷെയർ ഇട്ടിട്ടാണ് ഹ മണിക്ക്
ആ
ഉ പത്ത് പ പത്ത് പതിനന്നോ അ്പത്തിന എല്ലാം കഴു
ആ
ഉം
അത് ഫ്രീ ആയിക്കൂല്ലേ
പിന്നെ ഉച്ചക്ക് ചു ഫ്രീയാണ് പിന്നെ ഓരോ ഓള് മൂന്നരവുമ്പോളാണ് മോള കൂട്ടിക്കൊണ്ടുവരാ അതുവരെ ഫുഡഴിക്കല് കഴിഞ്ഞല് ആ അവിടെ അടുത്ത തന്നെയ ഉണ്ട് മൂന്ന് വീടിറെ അടുത്ത് തന്നെ അങ്ങനെ വാടിതായണ്ട്
പ്പോ വളരെ വന്ന സുഖല്ലോല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
അല്ലേ ശേഷ
അ പ്രത്തിതിന
ഏ ആ അതാ കൊറച്ച മുന്നേ രിച്ച വെച്ചതേള്ളൂ ഉ
രണ്ടാമത്തും പോനേ മാറി കറല്ലേ
ഉ
രണ്ടാമത്തെ പോന്റെ ഭാര്യയാണോ
രണ്ടാമത്തല്ല മൂന്നാമത്ത് ഇവിടെ നാലാണോ
ആ ആ നമ്മടെ ഒമ്പതാ ഒമ്പത് മക്കള് ആറാണ മൂന്ന് പെണ്ണും
ഏ എന്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് നാല് പെണ്ണും ഒണു ആമാണ്
ആ
അവിടെ മൂന്നാമത്താണ് ഞാന് പിന്നെ ആങ്ങളെ ചെറുതാണ് അവനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്
ഉം
ഉം ഉം
ഇ ട്രെയിലൊക്കെയാത്ര
ഇപ്പൊ ഇടുത്ത്പ്പോ കസിൻസിന്റെ കൂടെ വീട്ടന്ന് എങ്ങനെ പിന്നെ ഹസ്ബന്റ് വരണം പുൊറത്ത് പോണെങ്കില് ഉ
ക്കില്ല കുട്ടികൾക്ക്
ആ ചെറുതെ ഞ ഹസ്ബൻഡ ഇല്ലാണ്ട് പുറത്തേക്ക അങ്ങനെ ഓവറ ആായിട്ട് പോവല്ലേ
ആ ഞാനങ്ങതനെ ഹസ്ബന്റൊക്കെടെതന്നെ പോവാറുള്ളു.
ഉം. പിന്നെ ഇപ്പൊ ഹസ്ബൻഡന്റെ ഇമ്മേം ഹോസ്പിറ്റലിലാണ് ചെറുങ്ങനെ വയ്യാണ്ട്. ഉമ്മ ഇവടെ ഹസ്ബൻഡിന്റെ ഉമ്മ ഹോസ്പ. ലാലേ ഇപ്പോ. ആ ഈ ഇടക്കന്ന് കാല് തിരി പോയി തേമാനം ഇണ്ടായിട്ട്. മുട്ട് കുത്തി പോയിനി അതിന്റെ കൂടെ പിന്നെ പ്രഷർ ഹൈ ലെവലായി പോയി. ഓ ഓ മിയോ കോളേജിലാണ് കാരപറമ്പ്.
ആ
ഉം.
നിട്ട് എന്താ പറഞ്ഞക്കണെ ടോട്ടർ എന്താ പറഞ്ഞ.
ഇപ്പൊ കൊറവുണ്ട് നാളെ ചിലപ്പോ ഡിസ്ചാർജ് ആവും. രണ്ട് രണ്ടരാഴ്ചയായി ഹോസ്പിറ്റലിലായിട്ട്.
അപ്പൊ എന്ത എല്തെയ്മാനയിപ്പൊ എന്ത് നടക്കാ വയായി.
അത് പെട്ടെന്ന് മു. ഏ ഒന്ന് കാലിലുള്ളന്ന് പൊട്ടുന്ന സൗണ്ടെട്ടിട്ട് മുട്ട് കുത്തി പോയതാ. എക്സറ എടുത്തപ്പോ എലിനൊന്നും പ്രശ്നല്ല പക്ഷെ ഉള്ളിലുള്ള പാട. എത്തുന്നോ ഡോക്ടർ പറഞ്ഞെ. പ്പ അതിന് ശേഷം ഉം പ്രഷർ കൂടി. പോയി.
ആ.
ഇപ്പൊ പ്രഷർ നോർമലായിണ് ഇന്നൊക്കെ നോർമലായിട്ടാണ്.
ഇക്ക് എൽത്തെയമാനണ്ട്‌ ഞാൻ പറയുമ്പോ ചെറുപ്പം പ്രായള്ളൂ പക്ഷെ എന്നാലും നിക്ക്. എൽതെയ്മാനം നല്ല തടിണ്ട് ഞാന് അപ്പൊ ഇങ്ങനെ എൽ തെയ്മാനം വന്നക്കണ്. കാലമുട്ട് മടങ്ങൂല. മ്മളൊന്നും കടലൽടുത്തിരിക്കാൻ കഴിയൂല പ്പൊ ഞാൻ കസാരേൽ നൂത്തി വെച്ചിക്കെനു. പിന്നെന്നി അതനെ ശീലാവല്ലോന്ന് നിന്ന് നിർത്തിച്ചാലും. നല്ലത് സുചോദ ചെയ്യ ഇപ്പോ പക്ഷെ കാല മുട്ടും. മടക്കാവയിക്കൂല ന്നാലും. കൊഴപ്പല്ലാത്ത രീതിയില് ചെയ്യാറ്.
ഓ ഓ.
പറഞ് കാലിന്റെ മുട്ട് മടക്കരുത് കേറ്റം കേറര്ത് സ്റ്റെപ്പ്കേറര്ത് ഓടരുത് ചാടരുത്. നരപ്പാ സ്ഥലത്ത് കൂടെ മാത്രാ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു.
ഉം.
ആ നെ.
ഉം ഇങ്ങനെ സ്ഥലോടാണ്.
ഉം.
സ്ഥലം എവിടാണ്.
എവിടെ.
എന്താന്ന്. കൊറച്ച ബെസ്റ്റ് ഫ്രണ്ടിണ്ട് രണ്ട മൂന്ന് വസ്റ്റിൽ പോവാണ്ട്.
മ്മ്.
വേറൊന്തൊക്കെ സുഖം. എന്നണ.
ഏ.
ല്ലാ കേൾക്കല്ലേ.
ആ
ആ ഇ അല്ല പുത്തല്ലേ
ആ കേൾക്കന്ന കേൾക്കന്ന് കേൾക്കന്ന കേൾക്കിന്ന
ആ മൂന് പന്തലി കാണാൻ പോയിട്ട് വന്നിക്കയാണ ഇപ്പ ബാതിൽ തോർന്നൊടുത്താണ് ആകെ സൗണ്ടായി സൗണ്ട് പോർത് എത്ര സൗണ്ടുകളൊന്നുംറ്റൂലാണൊക്കെ പറഞ്ഞിട്ട് പ്പാകെ സൗണ്ടായിപ്പ
ആ ആ
പോയിട്ടില് വന്നന് കാണല്ല വന്നന ഇപ്പ എത്രന ഇല്ല അങ്ങന
ച്ചോച്ചന്റെ ഉം ആ ഇന്നിപ്പോ മോള് നൈസര്യം ഇട്ട്ന്ന് ഒന്ന് ഉറങ്ങി പോയിതാ പില്ലെങ്കി ടൈമ പോത്ത ഉറങ്ങണ്ട്
ആ മഷരിട്ട് വിളിക്കണ്ടിട്ടോ
ആ ആ